കേൾക്ക്ണ്ടാ?
ആഹ് കേക്ക്ണ്ട്
മ്
ങ്ങള് നേരത്തെവിട്ക്കിയേ പോയീനി ഞാ കണ്ടീല
ആഹ അതെയ് വേറാളാ ഇത് ഞാൻ നേരത്തെ ഇജ്ജ് വിളിച്ചപ്പളേ
ആഹ്
ഞാന് ഞാൻ അന്ക്ക് വിളിച്ചപ്പോ ഞാൻ തറവാട്ട്ങ്ങക്ക് നടന്ന് പോയിക്കോണ്ടിരിക്കെനി
ന്നലെ പിന്നെ ഞാന് വിളിച്ച ഇട്ക്കാതെന്ന് ആഹ് ഓല് പോവാനോരുങ്ങാ
ഏഹ്
പോവാനൊരുങ്ങാണ
ഉം
നല്ല ടൈമിലെ ഞാൻ വിളിചെയ്
ഉം നിങ്ങളെപ്പളാ പൊന്നിന്നിട്ട് ഓൻ ങ്ങനെ നഖം കടിക്കന്നെ
ഞങ്ങള് വാങ്കോട് ട്ക്കണയ്നെ മുന്നേ പോന്ന്ണ് ആറെഴ് ആറര കഴിഞ്ഞേര പോന്നയ്
ഏഹ്
ഉം ഏഹ് പിന്നെന്താ ചായ്ടി ക്കെ കഴിഞ്ഞോ
ഉംചായുടി കയ്ഞ്
ഉം ചായ്ക്കന്താണ്ടേനി ചായ്ക്കെന്താ കടി
ചായക്ക് കട്യയിട്ട് പ്പോ ഓഹ് ന്നുംല്ലെനി പഴം ണ്ടായിനി ഓനൻ പഴം തിന്ന് ഒരു മുട്ടിണ്ടായിനി അഹ് പിയ്ങ്ങി കൊടുത്തു
ഏഹ് ന്ന ശരി
ഏഹ് ങ്ങളെ ചായ്ടി കയിഞ്ഞ
ഞങ്ങള്ന്ന് ത
ഏഹ് എത്തയിനി കടി
അവ്ടെ മോളുസ് പാസ്ഥ ണ്ടാക്കീഞ്ഞി പാസ്ഥണ്ടാക്കിനു നല്ല രസണ്ടെയിന് പ്പോഹ് തിന്ന്
ഓൾ ഓള് ണ്ടാക്കിയറ്റയ്ക്കു
ആഹ് ഓള് ഒറ്റയ്ക്കിണ്ടാക്കിയ
എഹ്
നമ്മള് ഫോണിലുടെ നോക്കിയേണ്ട്, ഞാൻ ചെന്നപ്പോ ഇണ്ടാക്കി പകുതിയാണ്. അഹ് തിന്ന്
ആഹ്
നിനക്ക്‌ ഉറക്കം വരുണ്ടോ?
ഒർക്ക ആവിട ങ്ങനെ.
ഏ അഹ് ശരി
ചോർക്ക് എന്താഞ്ഞി രാത്രിക്കക്ക്
അതന്നെ ഉച്ചക്ക് പറഞ്ഞന്നെ ബീഫും തേങ്ങാ ചോറും
ആഹാ ഹ്മ്മ്
വേറെ ഒന്നും ഇല്ല ഇന്നിപ്പോ ബ്രസീലിന്റെ കളിയാണല്ലോല്ലേ
ഒന്നരക്ക് ഒന്നരക്കോ എപ്പളാ
ആഹ ഒന്നര്ക്ക് ഒന്നരക്ക് ഉം
താ പോവല്ലപ്പഞ്ഞി
ഏ ആക്ക് പോന്ന് ഉറപ്പല്ല പോനൊന്ന ഇപ്പൊ പറയല്ലല്ലോ ഒന്നിപ്പം ബ്രസീല് പൊട്ടുന്ന അർജന്റീനക്കാരും
ണോലോ ജയം കാണ
ആ അതന്നെ ഞാന പറയാനാ വന്ന് അതന്നെപ്പോ ഞാൻ പറഞ്ഞേ ബ്രസീല് പൊട്ടുന്ന കാണാൻ അർജന്റീനക്കാര അർജ ഓലെ ജയിക്കണ ഞാൻ കാണാന് ഓല് പോണത് ഇപ്പോ എന്താവും കാണാം തയരുന്നു ഏത്താണ് ഇവൻക്ക് മെസ്സിന്റെ കുപ്പായം വാങ്ങിയപ്പോം എന്റെ മകനും വാങ്ങിക്കണ ഒന്നേ
മെസിൻന്റെതോ
ആഹ അപ്പൊ ഞാൻ പറഞ്ഞഞ് ആ ഹ ആ ഞാൻ പറഞ്ഞ നിങ്ങള് ഫോനക്ക് മെസ്സിന്റ് വാങ്ങീട്ട് ഓന്റെ പാപ്പ ഫന ഇടാനൻായിക്കു പോയി മെസ്സിന്റെ കുപ്പ അയല കുഞ് ഓന്റെ വ ഓനപ്പച്ചിനെ ഞങ്ങൾ ഇന്നോവിടെന്ന് പോയപ്പോ കണ്ട് അപ്പ ഉന്റെ എന്റെ ചെറുത് പറഞ്ഞേ അവഓനോട് ങ്ങളെ കുട്ടിക്ക് ഞങ്ങള് മെസ്സിന്റെ കുപ്പായം വാങ്ങീണ് അർഞ്ഞ് അപ്പൊ പറയാ അനിക്ക് ഞാൻ എ ഞാൻ നെയ്മമ്പറിന് വാങ്ങി തരണ്ടന്ന് ഇങ്ങട്ട് പറയാം
ഇങ്ങനെ പറഞ്ഞേ
ആഹ് അൻക്ക് ഞാൻ നെയ്മറിന്ന് വാങ്ങിട്ട നിജ കിട്ടോളിനീന്ന് നമ്മുക്ക ഇത് വേണ്ടാ അതാ ൻ അപ്പഴത്തന്നെ കുട്ടി പോനോട ഓന ഓനക്ക് ഓനങ്ങെ അങ്ങനെ മെച്ചപായം എന്റെ കുട്ടിനനെ അടിച്ചോ നമ്മക്ക അതെ മ ഒന്നരം കൊട്ടണ ഒന്നരം ഇന്നലെ കൊണ്ടാണ് അങ്ങോട്ട് വന്ന അപ്പ പിന്നെ അവിടെ ഇല്ല നിങ്ങള് അപ്പൊ ഇങ്ങട്ടന്നെ കൊണ്ടുവന്നന്നെ പാക്കറ്റ് പൊട്ടിച്ചഞ്ഞിട്ട്
ഞങ്ങൾക്ക് വലിയ കാര്യക്കാരേ ഇപ്പൊ ചെൽപ്പേ
ആഹ ആഹ് ആഹ
ഉം ഇ ക ബോ മഞ്ഞ കുുപ്പായം കണ്ടാത്ത തന്നെ ഇങ്ങൻന്നെ കുപ്പായ എനിക്കില്ലേ മ്മാറിയും
ആ ഉ ഇത് പിന്നെ ഇത് പിന്നെ അർജന്റീനന്നല്ല നീലിം വെള്ളിയുള്ള അത് കിട്ടിയിട്ടില്ല അത് വലിയൊ ചെറിയ കുട്ടിയാക്കില്ല പിന്നെ എറതിന്റെ ഇപ്പോലും കള ഇലും കളിച്ചും പെടന്നണ്ട് ഒരു കുപ്പ ഉണ്ടല്ലോ കറ ഉുമ്മല ഒരു നീലാതൊരു വേറെ മറ്റൊരു സംഭവം
ആ ആ ആ് മൂന്ന് സ്റ്റാർള്ളതാ
ആ ആഹ് ആ അങ്ങനൊര്ത് മൂന്ന് സ്റ്റാറല്ലേ ആ സ്റ്റാറ ഒക്കെ ഉണ്ട്
ആഹ
ഇതിന് വിലുണ്ട് ഇപ്പത്തിന്
ഏ
ഇത എന്റെ ബ്രാൻഡഡ് സാധന തോന്നുന്നുണ്ട്
ഉം
ഉം ത്താ നമ്മളെ നാത്തുൻ്റെ കുട്ടിയാ ആ നാത്തുവിന്റെ കുട്ടിയൊക്കെ ഓ ഓൽക്കത് കണ്ട പോലും ഓഴും വാങ്ങീനേ അയിന് ന
ആ ഓൽത് ഏതാണ് നങ്ങിയ അർജന്റീനന്റെ
ഉം ബ്രസീല്
ആഹ
ഉം ഓല്ത് നൂറ്റി അയമ്പറ്റേള്ളൂ ആഹ്, അതന്നെ നമ്മക്കിപ്പോ ഏതേലും കുപ്പായായാ മതി ഇട്ടൊടുക്കാൻ
ഇവനിപ്പന്നോ വാങ്ങി കൊടുത്തതാണല്ലോ
ആഹ് അതന്നെ പറഞ്ഞെ നമ്മക്കെതേലും കുപ്പായായാമതി ഇട്ടൊടുക്കാന്
ഹ്മ്മ്, അതന്നെ നമ്മക്ക് കാര്യ ഓല് പാർട്ടിം അതുതും, ടീമും കാര്യങ്ങളൊക്കെ
ആഹ്, ആഹ് നമ്മക്ക് ഇട്ടൊടുക്കാനൊരു കുപ്പായം ഇതിന്റെ കവുത്തൊരു ടൈറ്റാ ഊരാനൊരു കെതേട്. അപ്പൊ കവുത്ത് ലൂസില്ലെടുക്കുമ്പോ എറക്കം കൂടാണ്. അവ പറ്റതാവാണേ അപ്പ അവ ഇഞ്ഞ് ഇപ്പല്ലേ ഇങ്ങനെ ലൂ ഇതാവും ഇട്ട് ഊരുമ്പോ അവ്ടെ റെഡിയാവുംന്നൊക്കെ പറഞ്ഞ്, ഇങ്ങട്ട് ഊരാൻപിന്നങ്ങട്ട് കേതെടാ കവുത്തങ്ങട്ട് കുടുങ്ങും
ഇങ്ങള് ഇജപ്പളാ ചോറ്ന്നല്
ഞങ്ങള്പ്പഞ്ഞ് കൊറച്ച് ഒരു ഒമ്പെരെക്കാവും
ഏഹ്, നേര്ത്തെെ കെടുക്കെകാരംലെ പത്തണിയാവുമ്പോത്തിന്
ഞങ്ങള് വന്നാ നേരം വൈകലന്നെ
ഏഹ്
അല്ലെങ്കില് ഇവടെ ഒമ്പണി ഒക്കാവുമ്പോത്ത്ന് കട്ക്കും തോന്ന്ണ്.
ഏഹ്
ഞാൻ അയിന്റെ മുന്നെ വിൾച്ചലാ
ആഹ് അത് ശെരി.
ആരുല്ലല്ലോ ഇപ്പം
ആഹ്, ആഹ്, ആഹ് അമ്മോനും അവ്ടെ നിക്കേല്ല
അമ്മോൻ വന്നാണ്ട് ആഹ്, അമ്മോൻ വന്നാ ചോറൊക്കെ ചായ ചായല്ല ചപ്പാത്തിയാ തിന്നല് അത് തിന്നലയിഞ്ഞാൽ പിന്നെ കട്ക്കലന്നെ ഇമ്മ
ഏഹ് അത് ശെരി. നേര്ത്തെ കെട്ക്കണം ഇന്നാലേ നേരത്തെ നീച്ചാൻ കയ്യൊള്ളൂ
ആഹ് അതന്നെ, അതിന് എല്ലാരും അവു ഹ്മ്മ്, അവുടായാലിപ്പെ നേരം നേരം വെകലന്നെണ്.
ആഹ്, ആഹ് അത് ശെരി. ഇപ്പ ഇവടെക്കെ ഞാന് ഇവിടായാല് ക ഒരു കഥെ ഇന്റൊക്കെ ഒറക്കപ്പളാ, ഇപ്പം പിന്നെ കളി ആയതോണ്ട് സുഖാ കാട്ടോ, ഞങ്ങള് വേം ചോർന്ന് വേം കട്ക്കും. ആരി കാത്ത്ക്കാനുല്ല നോക്കാനുല്ല ഒ ഏഹ് ഹെ അറീല്ല. ഇന്നലൊക്കെ എപ്പളാണാവോ പത്തരക്ക് ഞാ ഇന്ക്ക് ഇന്നലെ, ആഹ്
അങ്ങനെ അറിയര്ത്. ഞാൻഒ ഒന്ന് കാറ്റട്ച്ചാ ഞാൻ വേഗമറിം
ഏഹ് ഞാൻ അറീല്ല. ഞാൻ ഇപ്പളും പോവും അഞ്ഞെത്തെ കാട്ടി പോയാലും ഇജറീല്ല. കാരണം ഞാൻ അറീല്ല. പക്ഷെ ഒറങ്ങിയാ പിന്നെ ഞാൻ ഒന്നും അറീല
അയിനും വാണ്ടി പകലിങ്ങനെ ഒൺന്നോക്കുട്ടോ മയ പെയ്യുണ്ടോന്ന്
ആഹ് അഹ് പകല് പിന്നെ ഭയങ്കര ശ്രദ്ധേകാരം ആഹ് ആ അതന്നെ
ജനവാതില് തൊർന്നിടു ഇന്നട്ടവിടെ കട്ക്കൂ എടക്കെട്ക്ക്ങ്ങനെ കണ്ണൊർന്നോക്കും മയ പെയ്യ്ണ്ടോ വെയില് പോയോന്നൊക്കെ
ആഹ് അതന്നെ നോക്കിക്കോ ഉം. പിന്നെ വേറെന്തൊക്കെ?
ഇന്ന വ്ടെ മീറ്റിംഗിണ്ട്
ആഹ് അഹ് പർഞ്
ഉം അപ്പൊ നേരത്തെ വിളിച്ചീനി അപ്പം
അങ്ങനൊരു സംഭവം ഞാൻ ഉള്ളത് അറിയില്ലട്ടോ, അങ്ങനെ ആണുങ്ങൾക്ക്. കുടുംബശ്രീയില് അത് എത്രയാ സേവിങ് എത്ര ആഹ്. അഹ് എത്രേണാവലേ പൈസ അടക്കല് ഹയ്
മിക്കവരും അങ്ങനെ ഏഹ് എത്രയെങ്കിലും ഒക്കെ അടച്ചോണ്ടേ ഇത് എടുക്കുവാണെന്ന് ഉണ്ടെങ്കിലേ. അഞ് അത് അഞ്ഞൂറ് അങ്ങനെ തോന്നുണു അടക്കല്
ഏഹ്. അല്ലെ ഇന്നാലു എത്തേ ഒരു സേവിങ്ങിണ്ടായി കിട്ടിയാലേ ഈ ഞമ്മളെ കുടുംബശ്രീ ഇല്ലാത്തോണ്ട് ഞങ്ങക്കൊന്നും ഒരുത്തുല്ല സേവിങ്ങൂല്ല. ഒന്നുല്ലല്ലോ, അങ്ങനെ അന്നന്ന് കിട്ടിയത് അന്നന്ന് എടുക്കും.
ആയിന്ന് പിന്നെ ഇടുക്കും ചെയ്യാ കൊറച്ചായി കയിഞ്ഞാ ഇട്ക്കാ തോന്ന്ണ്ട്. ക എന്തായാലും ത കറക്റ്റ് അടയ്ക്കണം.
ഏഹ് ഏഹ്
ആഹ് അപ്പൊ മീറ്റിംഗ് ഇന്നിപ്പം അവിടുന്നാണ്.
ആഹ് ആഹ് ചായയും പലഹാരവുമാണ്. ഞാൻ നിക്കണോ ചേച്ചി, ഞാൻ എന്തെങ്കിലും സഹായത്തിന് അപ്പൊ പറഞ്ഞു. ഏഹ് ഒന്നുവാണ്ട അഹ് പലഹാരം കൊണ്ടരാണ് പിന്നെ ചായ ഇണ്ടാക്കാനല്ലേള്ളു അതേഴ് മണിയാവോല് വെര്നെങ്കില് അത് വരെ ഞാൻ നിക്കണ്ടേ.
ആഹ് അതെന്നെ, ആഹ്‌ ഒരു പണിയൊന്നുണ്ടാവൂല നത്തൂണ്ടല്ലോ. ചായല്ലേ അഹ് ഗ്യാസ്മലേക്കാരം പിന്നെ അഹ് ആ കടിട്ത്ത് കൊടുക്കാനു അല്ലേ
ആഹ് ആഹ്
ഇന്നാള് അവിടെ ഉണ്ടായിന് അന്ന് അന്ന് ആദ്യായിട്ട ഉണ്ടാവ്ണ കേട്ടോ അന്ന് ബത്തക്ക ജ്യൂസ് ഏഹ്
ഇജ്ജ് ഇണ്ടേനോ അന്ന്
ആഹ് ആഹ് ണ്ടായിന് ബ ബത്തക ജൂസും പിന്നെ ചായീം പഴോമ്
ഏഹ്
പഴം കഷ്ണാക്കിയത്
ഏഹ് അഹ് ശരി
വത്തക കുത്തി കൽക്കോല്ലോ അങ്ങനെ
ആ ആ ആ വെള്ളം കല്ക്കീക്ക ല്ലേ
ഉം ഉം
ന്ന അയ്ക്കോട്ടെ ട്ടോ
ആഹ് ന്നയ്ക്കോട്ടത്തെ
ന്ന ശരി